ആ കേക്ക്ന്നുണ്ടോ?
ആ ൾക്ക്ന്ന്ണ്ട്
ആ ആ ആ കേക്കുന്നുണ്ട് ഇവിടെ നെറ്റ് കിട്ട്ഏ റെയ്ൻ ഞ്ച് ഇണ്ട് അപ്പപ്പായിട്ട് പോകുന്നുണ്ട്
ഏ എവ്ടെണ്
അഴവിത് ജോലി സ് സ്ഥലത്താണ്
പൊറത്തല്ലാ
പൊറത്ത് പൊറത്ത്
ആഹ പൊറത്ത് റേഞ്ച്ണ്ടാവുലേ
ത്ത് കേറിയിനി കിട്ടൂല
ആഹ്‌ ആഹ് അയ്കൂള് കയ്ഞ്ഞിട്ടന്നെ
യൊക്കെ കുടിച്ചോ
ഓ കാപ്പി ഒക്കെ കൂടിച്ച് കാപ്പിഒക്കെ കൂടിച്ച് ചോറ് റെഡിയായി തുടക്കാനും കൂടിണ്ട് അത് കയ്ഞ്ഞാൽ റെഡി ആയി
മീനൊകെ കിട്ടിയാ
ഇന് മത്തിയാ
മത്ത് ത്തി ഹ ഹ ഹ
ട്ടി
നെത്തോലി അറിയാമോ
അ നെത്തോലീന്നർഞ്
അങ്ങ് ദൂരോട്ടകാർതില് ചൂടെ ന്നക്ക പറയും
ആഹ ചൂടാ ആഹ മനസിലായി ഉം അതെന്താ കറി വെക്കലം
ആഹ് കറി വെച്ച് കറിയ കറി വെച്ചാലെ ഇവിടെ തകയൊള്ളു ഇഹ്‌ ഹ്‌ എല്ലാവർക്കും കൊടുക്കണ്ടേ രണ്ടു നേരം എടുക്കണ്ടേ ആ ഹാ പിന്നെ മോന് വേണ്ടിഇത്തിരി
രണ്ട്നേരം കൂട്ടുമ്പോ തെകയൂല കറി വെക്കാഞ്ഞാല്
അ ഹവൂ നൂർ നൂറ് രൂവക്ക് ഒരു പത്താ പതിനഞ്ചാ വരും
ആഹ് അതലീ ഇവിടെ വ വ നൂറ് രൂപക്ക് പത്ത് മത്തി
ആ ഇവിടെ ട്രോളിങ് ആണ് അപ്പൊ പിന്നെ കിട്ടാൻ മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധ
ആഹആ എല്ലോട്ത്തും ബുദ്ധിമുട്ടെനെണ് ഇവിടൊക്കെ ബുദ്ധിമുട്ട് ട്ടെന്നെണ് മീൻകിട്ടാനിപ്പോ
തന്നെ ഇവിടെഒക്കെ ട്രോളിങ് ആണ് ഒരു മാസത്തേക്ക് ഉ ഹ
നിങ്ങള് പൊറത്ത് പോയി വാങ്ങലാ അല്ലിങ്ക ഊട്ട്ക്ക് കൊണ്ടാരോ
വീട്ടി വീടിന്റെ നഡെൽ
കൊണ്ടുവരും ആ അവിടുന്ന് വാങ്ങൂല്ലേ
ഓ പിന്നെക്ക നമുക്ക് മാർക്കറ്റ്അടുത്തന്നെ
ആഹ
അത് ശനിയാഴ്ച ദിവസം പോയ രണ്ട് ആ പണിയൊക്കെ കഴിഞ്ഞു
ഉം കുളിയൊക്കെ കഴിഞ്ഞ്
കുളി ഒന്നും കഴിഞ്ഞില്ല കുളി വൈകുനേരെ ഉള്ളൂ ഇപ്പൊ ചൂടല്ലേ വൈകിട്ട് തമ കുളിച്ച ഇത്തിരി ആശ്വാസമായിട്ട് ഇവിടെ വന്ന് മൂന്ന് അതൊണ്ട് നല്ല വെയില
ഇവിടെ ഒരാഴ്ച വിട്ടിട്ട് നല്ല വെയിൽ ആ
തന്നെ ആ് ഇവിടെന്നാ ഉ നല്ല വെയില് ഒരാഴ്ച പിന്നെ വെളി ഇറങ്ങാൻ പറ്റാത്ത
ആഹ അതെ ഉ ആ് അത് തന്നെയായിരുന്നു ഇവിടിം അങ്ങനെന്തന്നെ ഇപ്പല്ല ഇപ്പ നല്ല ചൂടവും വെയി
ഓ ഇവിടെ അങ്ങനെന്ന ഇവിടെ ഇപ്പൊ മ മൂന്നാല് ദിവസംകൊണ്ട് നല്ല വെയില് വെയിലത്ത് നിന്നാ നമ്മുക്ക് ണെങ്ങി ഒണെക്കി എട്ക്കാം അത്തെറ വെയിലാണ് ആഹ് പിന്നെ മക്കളൊക്കെ?
മക്കെൾ സ്കൂൾ പോയി
പോയി ആഹ്
ആഹ്
ന്നെ രാവിലെ എന്താ കാപ്പി?
രാവിലെ ഇന്ന് ഇതെയ്ര്ന്ന് ഏഹ് ദോശേയ്ര്ന്ന് ദോശേം ചിക്കെൻ കറിം
ആഹ് ഹാ ഞാ എനിക്ക് ദോ ദോശേം ചട്നിയായ്രുന്നു
കറി അപ്പ പിന്നെ ദോശ ചുട്ട്. ഉം ഇവെടെ കറിയില്ലാതെ ഇന്റെ മക്കെൾ കഴിക്കുലാ
ആണോ? അത് ശെരി ഞങ്ങള് ഇന്നലെ ഞായറാഴ്ചയ ഞായറാഴ്ച്ച ആയൊണ്ട് ചിക്കൻ മേടിച്ച് പ്പ അത് ഇന്നത്തേക്ക് കൂടി ഉണ്ടായിരുന്നു അപ്പ രാവിലെ ദോശ
ആഹ് കറിണ്ടല്ലേ ആഹ് ഞാൻ തന്നെ ഇവിടെയാക്കി ക്കിയത്
ആഹ്
അതിന് ചിക്ക ക്കൻ കറി ആവുമ്പോ എല്ലാരും കഴിക്കൂ
ആഹ് ഞാൻ എന്റെ മോനും അങ്ങനെ തന്നെ ചിക് ചക്കനും മാത്രെ കയിക്കു ബീ ഫൊന്നും കഴിക്കൂല്ല അവനത് കഴി ക്കുമ്പം പിറൊക്കെ ചൊറിച്ചിലാവണ്
ജിന്റെ പ്രശ്നം ഇണ്ടായി
ഉം എന്നാ അവൻ കഴിക്കല്ലന്ന് പറഞ്ഞ അവൻ കഴിക്കേയും ചെയ്യും എന്നിട്ട് പറയും അമ്മ എന്നെ എനിക്ക് ചൊറിയണ് ചൊറിയാന്നറയും
ആഹ് അതെ പിന്നെ ന്താണ് കോല് കൈ ക്ക്ണ പ്രായല്ലേ ചെറീ പ്രായായാലും
അഹ് ആഹ് ആഹ് പിന്നെ
പൊർത്തൊക്കെ പോവല്ണ്ടാ
പൊറത്ത് അങ്ങനെ വല്തായ്ട്ട് പോവല് ഞാറാഴ്ച്ചന്ന് ക്ക്മ്പം
ആഹ് പോവുലേ ഉം
പിന്നാ
പി
മക്കളെത്രേലാ പഠിക്ക്ണെ
മക്കള് ഒരാള് പത്താം ക്ലാസ് ഒരാള് ഒൻപത് ഒരാള് രണ്ടാം ക്ലാസ് മോള് പത്താം ക്ലാസ്സാണ് ട്യൂഷന്നും ആഹ് മൂന്ന് പേര്ണ്ട് നിനക്ക് എത്രെ പേരാ ഏഹ്
ന്ന് മക്കളാ
ആഹ് മൂന്ന് മക്കള് നിങ്ങക്ക് എത്രെ പേരാ
എനിക്ക് ഒരാളെ ഒള്ളു
ഒരാള്ലെ എന്താ മോനാ മോളാ
ആഹ് മോൾ മൂത്ത മോള് പത്താം ക്ലാസ്സ് കഴിഞ്ഞോ
മൂത്ത മോള് പത്താം ക്ലാസ്സ് കഴ്‌ഞ്ട്ടില്ല ഇപ്പ എസ്. എൽ. സി. ആണ്
ആണോ ആഹ് ആഹ് ആഹ് രണ്ട് മണിക്കൂറായി പോയിറ്റ് എവിടെ പോണതാ എതോരു പിന്നെ
ഇങ്ങളെ എല്ലാരും കൂടിയാണ് വീട്ടിലെ ഇല്ലെങ്കി വേ വേ
ഇല്ല ഇല്ല ഞാനും എന്റെ മോനും ആഹ് എറ്റാമ്മയും ഭർത്താവ് ഇല്ല
ഭർത്താവ് മരണപ്പെട്ടതാവും
ഭർത്താവ് പോന് പോയി മരണപ്പെട്ടഅല്ല പോയി ആഹ് ഉം ഞാൻ പോയി ജോലിയ്യും ഞങ്ങള് മൂന്ന് പേരും കഴിയും ഞാനെ ഇവിടെ ഒരു ഡെയ്ലി വേക്കൻസിക്ക് ഒരു കോളേജില് കെറിയാ ആറ് മാസത്തേക്ക്
ഏഹ് അഹ് ശരിയാ അങ്ങൻക്കെ ചെയ്യല് നല്ലത് എന്തെങ്കിലൊക്കെ ഒര് വർക്ക് ണ്ടെങ്കില് ഇങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ട് വരൂല.
ആഹ് അതാണ് അതെന്തെങ്കിലും ദൈവം എവി ടെങ്കിലും ഒര് വഴി
ആഹ് കാണിച്ചു തരും അതെ ഉം അടുത്ത് പോവലൊക്കെ ഉണ്ടൊ പാർക്കൊക്കെ ഉണ്ടോ
ല്ല അടുത്തൊക്കെ ണ്ട്
ഓ ഞങ്ങള് ഇവിടെ ഞങ്ങളിവ്ടെ ലു താണ് മാൾ ഓപ്പൺ അയിക്ക്‌ണ് അടുത്ത് ഞങ്ങള് നെസ്റ്റോവഴി പോവല്ണ്ട്
അന്നെ ആഹ് ആഹ് ആഹ് ആഹ്
ലുലു മാള് അയ്ലെ ലു മാള് അങ്ങനെക്കെ പോവല്ണ്ട് പെരുന്നാൾക്ക് അങ്ങനെയൊക്കെ പോവും ആഹ് പെരുന്നാളൊക്കെ വന്ന നാല ങ്ങനൊക്കെ പോവും
ഇരുപത്തഞ്ചാം തീയതി പെരുന്നാളല്ലേ
ഇരുപത്തഞ്ചാം തീയതി ഞങ്ങളെ പെരുന്നാൾ കഴിഞ്ഞഞ് വലിയ പരുന്നാൾ കഴിഞ്ഞല്ലോ
പിന്നെ മുഹറോന്നട
ആ അത് ന്താണ് നോമ്പാണ് നിക്ക് നോമ്പുണ്ട് ആ മുഹററും ഒൻപതും പത്തും അത് പെരുന്നാളെല്ല നോമ്പാണ് അ വ അനങ്ങ ഒരു ആഘോഷള്ള ഒര് ഇതാണ് അതാണ്
ഒന്നേ ആഹ് ഹ ചോറൊക്കെ വെച്ചു രാവിലെ ജോലിക്ക് വരണോണ്ട് ചോറല്ലാം ആയി ഓ ഓ ഇല്ല മോന് ഏ ഇരുപത്തഞ്ച വയസായി
ഏ അഹ് ശരിയാ വേറെ എന്തൊക്കെ വീട്ടില് പോയി ഇതൊക്കെണ്ടൊ താറാവ്
കോഴിയൊന്നുല്ല ചെറിയ കൃഷ് കഷികളൊക്കെ ഉണ്ട്. ഉ എന്താ തക്കാളി പയറ് ന വെണ്ടയ്ക്ക
ആഹ് നമക്ക് വീട്ടില്ക്കുള്ള ആവശ്യത്തിന് അവിടു ത് ന്നെ ക് കയോ അല്ലെങ്കി പുറത്തിന്ന് വാങ്ങണോ കിട്ടുലേ ആ അയിന് ങ്ങള് വളക്കെ തെ
അമ്മള് വള തേയില കൊത്തേയിലല് തേയിലക്കൊത്ത് ചാണകപ്പൊടി ചാമ്പലക്കം ഒക്കെ ഇട്ട് കൊടുക്കും.
പരിസരം തെ ന്നെ
നമ്മുക്ക് വലിയ സ്ഥലമൊന്നും ഇല്ലആ മ് പിന്നെ വീന്റെ ഫ്രണ്ടിൽ ത്ത് പൂലെ സ്ഥലം ഉണ്ട് ആ അതല് ചാക്കില മണ്ണ് നിറച്ച് അങ്ങ് വെക്കും മ്മ്
അങ്ങനെ വെക്കും വെണ്ടൊക്കെ ഉണ്ടാക്കി കാണ വേഗം മൂക്കിണ് അതന്നെ ഒന്നണ്ടാവോ
വോ ആ ആ അവിടെ ഞങ്ങളവിടെ എങ്ങനെന്നാ മ്മ് രണ്ടും മൂന്നെണ്ണം നല്ല പോോലെ കിട്ട ഇിട്ട് പിന്നെ അത് പെട്ടന്ന വലിയ മൂപ്പായി പോകവും
ഇതക്കെ നല്ലതീല് ഇങ്ങട്ട് ണ്ടാക്കി നമു കറയൊക്ക വൊൻ പറ്റ ഒരു കുഴം വിടെ കിട്ടാണെങ്കില്
പക്ഷെ പുറത്തുന്ന് വാങ്ങണതെല്ലാം വെഷം ചേർന്ന് വരുന്നതല്ലേ ആ അത് നമ്മളിപ്പോ പുറത്തുന്ന് വാങ്ങിച്ച് നമ്മള് വീട്ടിൽ ഒരു ദിവസം വെച്ച് നോക്കു അത് പെട്ടെന്ന് ചെയ്
ആ അതെ അതെ ഉം ഉം വേറെ എന്തൊക്കെ എന്താ പ
ആ ആ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ഒരാളല്ലെ ഉള്ളൂ കുടുക്കണ
എല്ലം ഇണ്ടാക്കൂലേ
എന്നും ഉണ്ടാക്കത്തില്ല
ആ എപ്പ്ളെങ്കിലും എല്ലട്ട് എപ്പ്ളെങ്കിലോക്കെ ഞാന് മക്കൾക്ക് സ്ക്കൂൾക്ക്‌ അത്
ആ ഇവിടെ എന്റെ മോൻ പറയും അമ്മാനെ ഈ വെക്ക്‌ണ്ന്ന് പറയ്ണ സം എങ്ങനെയെങ്കിലും വെച്ച്ു കൊടുക്കൂ ഞാൻ പിന്നെ പട്ടണിക്ക് ഇടാൻ പറ്റില്ലല്ലോ നമ്മള് അടുത്തല്ലേ ചോദിക്കോളു വേറെ എവിടയും ചോദിക്കാല്ലല്ലോ ആ
അങ്ങനെ പറയുമ്പം നമക്ക് ഉണ്ടാക്കി കൊടുക്കാനാലും ഒരു വേദനല്ലേ
പിന്നെ ആമ്പിള്ളാര് ടമ്പിള്ളരാണെങ്കി എന്തെങ്കിലൊക്കെ മാറ്റി കൊടുക്കാന്നേല ആമ്പിള്ളേര് അങ്ങനെ പോകൂലല്ലോ ഉം അപ്പൊ നമ്മക്ക് ഉണ്ടാക്കികോ അല്ല പി
ആ അതെ
ആഹ ഞാൻ പറയും ഇന്നും വന്നാപറ്റൂലടാ എന്ന് പറയണെ എന്തേരമ്മാ ഞാൻ പിന്നെ ആരോടാ പറയും എന്ന് ചോദിക്കും അപ്പൊ പിന്നെ നമ്മളെ മനസ്സങ് ഓ ആമ്പിള്ളേരെല്ലേ പറഞ്ഞാല അവര് പിന്നെ ആരോടാ ചോദിക്ക് വേറെ എള എളേതും മൂത്തതും ഒന്നും ഇല്ലല്ലോ തയാറാക് ന്നാല്ലേ ഒള്ളാ അപ്പൊ പിന്നെ അവൻ എന്റെറടുത്ത് അല്ലാതെ വേറാരടുത്ത് പറയണം പിന്നെ ഞാൻ ചിന്തിക്കും പിന്നെ എങ്ങനെയെങ്കിലും അത് ഞാൻ വാങ്ങിച്ച് എന്തേ
വർക്നൊന്നും പോണില്ല
ആര് ഞാ മോനോ ഇ ആ മോയ് വർക്കിന് പോണില്ല അവന് ഒരു കമ്പനിയിൽ പോയി അപ്പൊ അവിടെന്ന് മേളീന്ന് താഴെ വീണ് അപ്പൊ നടു ഇടിച്ചു വീണവൻ അപ്പൊ എൻറടുത്ത് പറഞ്ഞ് അമ്മാ എനിക്ക് നടുവേദന ഒരു കുറെ നേരം നിന്നാ എനിക്ക് നടുവേദന എടുക്കണെന്ന് പറഞ്ഞ് ഉം പിന്നെ അങ്ങനെ പറയുമ്പോ അമ്മള് പോ ജോലിക്ക് പോ ജോലിക്ക് പോ എന്ന് പറയാൻ പറ്റു
ആഹ അതെ പറയാൻ പറ്റൂല പിന്നെ വീടിന്റെ അടുത്തൊക്കെ ആന്നെങ്കി നമ്മ നമ്മ ആഹ് നമ്മക്ക് ഇരുന്ന് കാണ്ടുള്ള പണിയൊക്കെണെന്നുണ്ടെങ്കിലേ നടക്കൂ
ആ അതെ ആ പിന്നെ അടുത്തൊരു സെക്യൂരിറ്റി ജോ ജോലി വന്നു അപ്പോ അത് കുറേ നേരം ക്കണ്ടേ അപ്പ ആ അപ്പ അതും പറഞ്ഞാവുമോ പോ അതിനും പോണില്ലാന്ന് പറഞ്ഞു ഓ ശരി ശരി ഞാനേ മിണ്ടല്ലേ എന്ന് പറഞ്ഞ